ലൊ..
കേൾക്കുന്ന്ണ്ടാ?
അ അ കേൾക്ണണ്ട് എന്തക്കെ സുഖല്ലെ?
ആ സുഖാണ്.
ഏ എന്താ ഫുഡൊക്കെ കയ്ച്ചോ ആ ചായൊടിച്ചു.
ആ ഞങ്ങളീനേരാണ് ചായ കുടിക്കാറ് ഏഴ്മണി ആറര ഏഴ്മണി.
വ് കൈഞ് ആറരഏഴ്മണിക്കല്ലെ.
അതെയതെതെ ഞാനിപ്പോ ചായകുടിച് നിസ്കാര നിസ്കരിക്കാനെ നിസ്കാരം കഴിഞ്ഞിട്ടൊള്ളു
ഏ ചയൊടിക്ക ന്നന്ത കടി?
രാവിലത്തെ പിന്നെ പഴൊക്കെണ്ട് എന്താ ആവശ്യള്ളതിന്ന
ആ
കുട്ട്യേക്ക് രാവിലത്തൊന്നും കുട്ട്യേക്ക് ഇഷ്ടണ്ടാല അപ്പൊ വൈകുന്നേരം പാഴോ അങ്ങനെന്തെങ്കിലൊക്കായിട്ട് കൊടുക്കും. പിന്നെന്തൊക്കെണ്ട്
നല്ലർത്താനം ന്നെന്താ ഉ ന്നെന്താ പരിപാടികള്ണ്ടെ ന്നേ?
ഇന്നെന്താന്ന് ഇന്ന് ഇങ്ങനെ ഓരോസ്പിറ്റൽകേസായിട്ട് രാവിലേ... ഹോസ്പിറ്റലിന്ന് വന്നെന്റെഷാ. പണി തുടങ്ങിണ്ട് ഉപ്പാക്ക് സുഖല്ലാന്ന് ഇന്നലെ ഡോക്ടറ് ഇവിടെ അഡ്മിറ്റാക്കീന്നു ഇന്നലെ ങ്ങനെ ഡയാലിസെയ്യണതാണ്. പ്പാക്ക് അപ്പവ്ട്ന്ന് ഡയലിസെയ്യിണൊഡ്ത്ന്ന് ഞാന് പിന്നെ പോയി ഇവിഡ്ന്ന് ആഹ ഇപ്പോ... വാർഡിലാ.. വാർഡിലായിരുന്നു ആദ്യം എമർജൻസിലായിരുന്നു മരുന്നൊക്കെ കൊട്ത്തെന്റെഷം ശെരിയായി കൊടുത്തക്ഷ ശരിയായി
ഉം...... റൂമ് വേണെകിട്ട്ണ്ടാവൂലല്ലേ
അ റൂമ് ഇല്ല്യാഞ്ഞിട്ടല്ലാ... വയങ്കര റെന്റാ... ഒര്റൂമിന് അയായിരല്ലെ.. വാർഡിനന്നെ രണ്ടായിരത്തഞ്ഞൂറാണ്
അള്ളാ...
അപ്പൊ പിന്നേ.... ന്താണ് ഒരു ദിവസത്തിന് അങ്ങനെപ്പന്ന് ഡിസ്ചാർജെയ്ത് ക്ക്‌ണ് മരുന്നക്കേറ്റ് ഇപ്പൊ റെഡ്യായി ഉം
ആ....
ഇട്ടക്ക് ഇപ്പന്ന് ഇപ്പ ഇപ്പന്നേരം കൊണ്ടന്ന്
ആ.. ഇപ്പകൊയ്പ്പന്നൂല്ലല്ലോ... ഒക്കാ യിലെ
ഇപ്പൊ ഒക്കെയാണ് ഇതന്നെല്ലെ ഈ.. സ് പറ്റൽ കേസ് ഈഒരു കിഡ്നിക്കില്ലാത്തലൊണ്ടെനെ പല രോഗങ്ങളാണല്ലോ നമ്മളെ ത്ക്കാണ്ട് വേട്ടെയാടി
ഇപ്പല്ലോട്ത്തും പന്യാണ്
ഏഅണപ്പന്റെ ന്റെമോക്കതാ... വയ വയറെളക്കോംണ്ട് നിക്കുനൂണ്ട് പേടിയാവ പലതും കേക്ണ് ഈ ശിഖല്ലന്റെക്കെ
എത്ര കുട്ട്യാള്ണ്ട്?
മൂന്നാള്ണ്ട്.
ങേ.. ന്നാ കുട്ട്യാളടുപ്പിക്കണ്ടന്തപറഞ്ഞാല് പെട്ടന്ന് പകരണ പനിയാണ്പ്പ എല്ലാതും ഒരാൾക്ക് മതി വീട്ടില് പനി അപ്പല്ലാർക്കും പനി വരാണ്
അതാണ് ഇത് പനില്ലാ.. വയറിളക്കണ്ട് നല്ലോം
ഏ...
എന്താണ്ന്നാവോ... പേഡ്യാവ പലതും കേക്ക്‌ ണ്ടാണ് അതാണ് പേടി ഫുഡങ്ങനെ പ്രത്യേകിചൊന്നും കഴിച്ചീല്യ ഇതിന്റെ പറ്റിന്നാവും സ്കൂൾ പോക്കടങ്ങിനാ ഞ്ഞ് സ്കൂളിലൊക്കെ പോക്കടങ്ങിയാ തന്നെ ഓരോ അസുഖങ്ങളായിട്ട് വരുല്ലോ
ആഹ
ഇ ഇപ്പൊ നാളെ അടുത്തുള്ള ഹെൽത്ത് സെന്ററിൽ പോയിട്ട് കാണിക്കും
ആ അവിട കാണിച്ചയ്ഞ്ഞാ ഇൻ്റെ മോൾക്കും തന്നെ വല്യ ഡോക്ടർമാരെ എടുത്ത് പോയി കഴിഞ്ഞാലും മാറൂല അവിടെ ഹെൽത്ത് സെന്റർ കാൺ ച്ച പ്പെട്ടന്നസുഖം മാറും
ആ അതങ്ങനെ ശീലായിട്ട് ഇന്റെ മോൾക്ക് മക്കക്കക്കെ ഞാൻ അവിടെ കാണിക്കുള്ളൂ എന്ത് തന്നെ വന്നാലും
അവിടെന്ന് ഒരു കൊരക്കുള്ള ഒരു മരുന്നുണ്ട് പെട്ടന്ന് മാറും ഒരു കൊര
ആഹ ഒരു ഒരു സിറപ്പല്ല ഒരുച്ചറിഞ്ഞ കു
ആ കുപ്പിക്ക് അവരന്നെ അവിടുത്തെ ഒരു മരുന്ന തോണണ്ട്
ആഹ് അതന്നെ അതന്നെ അതന്നെ അതന്നെ ഞങ്ങളവ്ടൊക്കെ ഉണ്ട് ഞങ്ങളൊക്കെ അത് വാങ്ങിക്കാറുണ്ട്
അത് നല്ല ഭേദല്ല വല്യ ഓൽകും ചെറ്യോൽക്കൊക്കെ ആഹ
നമ്മള എനിക്ക് തോന്നണ പൊറത്ത്ന്ന് ഹോസ്പിറ്റലിൽ പോയലാണ് കി
ആഹ മറ്റേ സിറപ്പ് കുടിക്കണക്കാട്ടി എത്രോ നല്ലാണ് കാ മയിരുന്നുടക്കെണെ ക്കിക്കൊ കൊരണ്ടഴിഞ്ഞ്യ അയ്നായിട്ട് അവിടെ പോക്കണം മരുന്ന്ട്ടാന് കൊരക്ക്
വിടക്ക അങ്ങനത്തന്നെ കുട്ട്യാക്ക് സുഖല്ലാഞ്ഞാൽ നമ്മുക്കരു സമാധാനം ഉണ്ടാവുല്ല അതാണ്
പിന്നെ നമ്മളെന്തോ ഓഫ് ആയ പോലൊയിരിക്കും കുട്ടികൾക്ക്ണ്ടായി കഴിഞ്ഞാൽ ഞമ്മക്കണ്ടായ പോലെ ആയ്രിക്കും
ആ ശരിയാണ് പിന്നെ പിന്നെ ഓരോ തല കഴിയുമ്പോ ഓരോ നമ്മുക്കും തരും അതാ പേടി
കുട്ടികളൊക്കെ എന്താ എത്താ പഠിക്കണ്ടോ
ആ മൂന്ന് പേരും പഠിക്ക ചെറുദനപ്പ ചേർത്തിയതാണ് മൂത്താള് എട്ടാം ക്ലാസ്സിലാണ്
ഏ അതിന്റെ താഴെള്ള ആളോ ഉം നാലോണമ് പഠിക്കാലേ എൽ കെ ജിലൊക്കെ
ആ എൽ കെ ജിയിലും ഒക്കെ നമ്മള് കഴി- നമ്മള
നമ്മള ആദ്യം നമ്മൾ ആദ്യം പഠിക്കണം എൽ കെ ജി ഒക്കെ പിന്നെ ഓലെ പഠി പ്പ്ച്ചാൻ നിക്കാ അത്രയും പഠിക്കാന്ണ്ട്
നിങ്ങക്ക് എത്ര ആളാ
നിക്ക ഒരാളാണ് ൻക് അനിയന്മാര് രണ്ടാളുണ്ട് പിന്നെ മൂന്നനിയത്ത്യാള് ണ്ട് ഒരാളൊ കല്യാണ കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് മാസയിള്ളു ഒരനിയത്തി പത്ത് കഴിഞ്ഞ് അലോട്ട്മെന്റില് നിക്കാണ് ഒരനത്തി ഏഴില് ഒരനിയന് യു കെ ജിലും ഒരു അനിയന് രണ്ടിലോ അപ്പൊ വീട്ട്ക്ക് വന്ന്ക്കാണ്
അത് ശെരി ചെറിയ അനിയന്മാരും അനിയത്ത്യാളൊക്കെണ്ട്ല്ലേ
ആ അവപ്പ വീട്ടക്ക് വന്നിട്ട് കൊറച്ച് റിസ്ക് മ്മ ഇൻക്ക് ഏൽപ്പിച്ചാണ് പോണവരെ നാളെ പോവും വന്നിട്ട് ഒരാഴ്ചായി
അത് ശരി വരാറുണ്ടോ അങ്ങനെ നിക്കാറുണ്ടോ
ഇല്ല അങ്ങനെ ആദ്യന്നിരരുന്നു ഒരു മാസത്തോളക്കെ അപ്പൊ പിന്നെ കുട്ടി മോള് ഇപ്പൊ രണ്ടു വയസായിന്റെഷ അധികം വിടൂല അതായത് മോൾ ഇങ്ങനെ ഇറങ്ങാറാക്കും ഓൾക്ക് ഭയങ്കര കാര്യാണ് അബ്ബ അബ്ബാന്നർഞ്ഞ് എടങ്ങറാക്കും
ആ് ശെരി ഓ പുതിയാപ്പിളവിടെ നാട്ടില്ണ്ട്ല്ലേ
ആ നാട്ടിലുള്ള ആളെന്നേണ്
ആ ആ ശരി ആ അപ്പൊ അങ്ങൻത്തന്നെ അവരങ്ങണ്ട് ഒരുവിധ ആയാലും ഒരോ കളിയും ചിരിയാ നമ്മളെ വിടാൻ പണിയാണ്
ഉം സത്യാണ് പ്പൊ നമ്മക്കണവിടെ നിർത്തി പോരാ കഴിയൂല
ആ ശരിയാണ് അത എങ്ങനെപ്പ അങ്ങനെ ഇട്ട് കണ്ട് പോരാ
ഞമ്മക്ക് വീട്ടിൽ പോവും വേണം- മോളും പോവും വേണം അങ്ങത്തെ അവസ്ഥ ഇല്ല
അതെ അതെ മക്കള്- മക്കള് ഇതിനൊരു വിധം വലുപ്പായ പിന്നെ ഉപ്പമാരെ രീതി തന്നെ ഞമ്മളെ ആ കുട്ടികൾ ഉപ്പമാരുതാണ് കാര്ം ഞമ്മളെതൊന്നും അല്ല
ആ നമ്ള് ഇങ്ങോട്ട് എന്തേലും ഓലോട് പറഞ്ഞും കഴിഞ്ഞാലായി എന്നാ ഓല ക്ക് എന്തോ നമ്മളെ
ശരി ആ ശരിയാണ്
എന്നാ ഓലക്കാട്ടും ബേജാർ നമ്മക്കായിരിക്കും ഓലക്ക് എന്തേലും വന്ന കഴിഞ്ഞാല്
ആ അത്ണ്ടാവും- അത് പിന്നെ അങ്ങനെത്തന്നെ നമ്മള് ഇന്റെ ഇന്റെ നാത്തൂനൊക്കെ പറയും നമ്മള് അപ്പി കേരാനും ഇതിനൊക്കെ തന്നെ ഉള്ളു നമ്മള്
മ് മ്
അതിനാണ് ഞമ്മള് വേറെള്ളീന നമ്മള വേണ്ട പറയും ബാക്കിയൊക്കെ അബ്ബന്റെ കുട്ടികളാണ് പറയും
ഹ്മ്മ്- അങ്ങനെ വേറെങ്ങട്ട- ഇന്നെന്താ ചോറ് സ്പെഷ്യൽ എന്താ
സ്പെഷൽ ഒന്നുല്ല വത്തള് കറിയാണ് വത്തള്
ആ- നല്ല ഇഷ്ടമാണ് എനിക്ക് വത്തള് തേങ്ങ അരച്ചു കറിയും വത്തള് പൊരിച്ചതും
ആ അതെ വത്തള് തേങ്ങ അരച്ച കറിയും വത്തള് പൊരിച്ചതും ആയിരുന്നു
വേറെരു ടേസ്റ്റ് ആണല്ലോ വത്തള് തേങ്ങ വെച്ച കഴിഞാല് ആ ന്നാ മുളക് കറി രസല്ല
ആഹ് അതെ അതെ പിന്നെ- എന്ത് എന്താച്ച എന്താ പറയുക- പയറല്ല കാബേജ് ഉപ്പേരി
ആഹ് അല്ല നിങ്ങള് വറുത്ത് തേങ്ങ വറുത്ത
അല്ല വർക്കാറില്ല വറുത്തു അരക്കൂലല്ലോ വത്തള്ക്ക് നിങ്ങളൊക്കെ അരക്കുവോ
ആഹ് ഇവിടെ ഞാൻ ഉണ്ടാക്കുമ്പോ നല്ല മൂടില് ഉണ്ടാക്കുമ്പോ വറുത്തുക്കാണ്ട് ഉണ്ടാക്കും ഒരു പ്രത്യേക ഒരു രസമായിയിരിക്കുമല്ലോ വറത്തു കഴിഞ്ഞല് തേങ്ങ
വറുത്തരച്ചിക്കാണ്ട് വത്തൽ കറി വെക്കും- എനിക്കറിയില്ല കേട്ടോ അതുകൊണ്ടാണ് എങ്ങനെ ആവുമ്പോഴല്ലേ ഒരു അറിവ് കിട്ടൽ
ഞാൻണ്ടാക്കല് ഇണ്ട് ചിക്കൻ കറിയൊക്കെ നമ്മള് വറുത്തു ആഹ് അടിപൊളിയാണ് അതായത് ഞാൻ രണ്ടും ചെയ്ത് നോക്കിക്ക്ണ് പക്ഷെ വറുത്തിട്ട് നമ്മളെ തേങ്ങ ഒന്ന് വറുത്ത് ഒന്ന് ഒരു ജി കുറച്ച് ജീരകൊക്കെ ഇട്ട് വാർത്തുക്കാണ്ട് ഇതാക്കി കഴിഞ്ഞാൽ ഒരുമാതിരി വേറൊരു ടേസ്റ്റ് ചെയ്തുക്കല്ലോ
ആഹ് ആഹ് ആഹ് ഞങ്ങള് വേറെള്ള കറിയൊക്കെ വെക്കാറുണ്ട് വറുത്തിട്ടൊക്കെ വെക്കും- പക്ഷെ വത്ത്‌ൾക്കറി ഞങ്ങൾ പച്ച തേങ്ങായിട്ടാര് ഇറങ്ങി വെച്ചിട്ടില്ലേ ഇൻശാ അല്ലാഹ് ഇനി ഒന്ന് വെച് നോക്കണം
ആഹ്- ക്യാബേജ് ഉപ്പേരി എന്താ തേങ്ങ ഇട്ടിട്ടാണോ ഉണ്ടാക്കല്
ആ ക്യാബേജ് ചിലവർക്ക് തേങ്ങ പറ്റും ചിലർക്ക് പറ്റൂല അപ്പൊ ഞാനെന്താട്ടും ആർക്കും തേങ്ങടണ്ട അങ്ങനെക്കെ കാരണം ഇവിടെ തേങ്ങ ചെില എന്റെ എളച്ചൻക്കൊന്നും തേങ്ങ ഇട്ടത് പറ്റില്ല
ഇവിടെ അങ്ങനെ തന്നെ എന്റെ വീട്ടിലും തേങ്ങ സ്വന്തമായിട്ടാണങ്ങ പിന്നെ വേറെ എന്തരു മുളക് കറി വേണം തേങ്ങ കറി മാത്രം ചോറ് ഇറങ്ങി പോവില്ല
ആഹ് അതാ പറഞ്ഞത് അപ്പൊ മുളകിട്ട കറി എനിക്കിഷ്ടല്ല- മുളകിട്ട കറി അപ്പൊ എനിക്ക് തേങ്ങ അരച്ച കുറ ഇഷ്ടം പപ്പ എനിക്ക് ഞാൻ കയ്യിലത് തേങ്ങ അരച്ച കറി വെക്കാനാ നോക്കി മ് മ്മ് പിന്നെ ഉമ്മാക്ക ഉപ്പക്കൊക്കെ തേങ്ങ പറ്റുള്ളൂെ വയസ്സായവരെ അവർക്കൊക്കെ തേങ്ങ അരച്ച കറിയ ഇഷ്ടം
എന്താ സൊന്തായ്റ്റ് വീട്ണ്ടോ
ഇല്ല വീടായിട്ടില്ല കുടിയിരിക്കാനായിട്ട്ണ്ട് വീട് പണിയാണ്
ആഹ മഷാഅല്ലാഹ് പെട്ടന്ന ആവട്ടെ
ആ അതെതെ ആ ഞ്ഞി അപ്പം പുതിയ ഇൻസ് ഫ്രൻസ് വരും പടുത്ത വരും
ആ
അപ്പവര് വന്ന്ട്ട് കുൂടിയിരിക്കണം കുറേ അയന് വീടുപണി തുടങ്ങിയിട്ടിട്ട നാലഞ്ച് വർഷം ർഷായിന് തൊടങ്ങിട്ട് നമ്മള്ങ്ങനെ കൊറേശെ കൊറേശെ കെട്ട്നായിട്ടെ
ആഹ ഉണ്ടാക്കെയിരിക്കുംല്ലേ വീടൊക്കെ എങ്ങനെ എത്ര റൂമ
അടി രണ്ട് ബെഡ്റൂമും മേലെ രണ്ട് ബെഡ്റൂം
മാഷല്ല അങ്ങനെ ഉണ്ടല്ലോ
എ ലിവില്ല ലിവിി ചെറിയൊരു സ്പേസള്ള ഒരു ചെറിയരു സോഫ വേണെങ്കിൽ കോർ കണാറലിട
ആ
അത്ര ഉള്ളു
എന്നിട്ട് വീട്ടില് ഉ്മാന്റെ ഉപ്പാറെ അടുത്ത് ഇട്ട് ഉപ്പാനും ഉമ്നയും പോയിട്ട് കൊണ്ട് പോവോ അല്ലെ വീട്ട് മ്മൻത്ത് ഇവടെ വീട്ട്ലെന്നെണോ
അത്െ എങ്ങനെയന്ന അറിയില്ല ചെിലപ്പോ ഈ വീട് പൊതിക്കും പൊളിക്കയാണെങ്കില് അങ്ങട്ട പോവാവും ചിലപ്പോ എന്താന്ന് അയ്ല്ല
ആ
ഏ ബജ റ്റ്നൻസരിച്ച് ഉം ഒരു ലക്ഷം തന്നെ ഉള്ളു പിന്നെ ന മൂന്ന് നാ തുമരാ ആഹ് യെ ള ച്ഛനാണ് ന്റെ പുതിയാപ്പൾന്റെ അനിയനാണ്
ആ അതന്നെ കല്യാണം കഴിക്കണോ
കല്യാണം അന് മൂന്ന് കുട്ടികളുണ്ട്
ആഹ
തറവാട്ടിലണ്ട് അപ്പൊ തറവാട വീട്ങ്ങട്ടൊ ഒരു കഥ ആയിട്ടുണ്ട് പൊളിക്കാഞ്ഞിട്ട്
ആ എളേച്ചൻ വടെ വേറെ വീടൊക്കെണ്ടാക്കിക്ക്‌ണോ
ഇല്ല അവര്ക്ക്‌ഞ്ഞി ഇട്ത്ത്ട്ട് വേണം അതാണ് പറഞ്ഞത് പൊളിച്ചിട്ട് വേറെടുക്കും ആ് ഓക്കേ ഓേ ഓേ ഓ